ആ പിന്നെ ഏത് ടോപ്പിക് ഏതിനെ പറ്റിയാണ് സംസാരിക്ക
ആ ആ അ നക്ക് എന്താ നമ്മളെ മറ്റേ വേൾടെ കപ്പ്‌ ഈപ്രാവശ്യം കൊറ ചുലി കൊണ്ടോന്നാണ് എല്ലാവരും പറയണത്
ആ ന്നെ പോർച്ചുഗലിനും പ്രതീക്ഷയില്ല ഫ്രാൻസാ ഫ്രാൻസിനാണ് ചാൻസേ
ഫ്രാൻസിനോ
ആ അത് അന അപ്പൊ എന്തും പറയല്ലോ
പറയാൻ എന്തും പറയാ പക്ഷേ ഓല ടി ഒന്നെ പറയണത്
ഫ്രാൻസിന്റെ കളികണ്ടില്ലാരുന്നോ തലക്കലിനായിട്ട്
ആ
എമ്പാപ്പാന്റെ കോളും കണ്ടില്ലേനാ
സി എം ഓള്
അടിപൊളിയാ
അയിലാ രണ്ടാമത്തെ ഗോള് കണ്ടോ
ആ ഓ ഇതേമാതിരിയാണ് ഫ്രാൻസ് കളിക്കണ എന്തായാലും ഫൈനലിലെത്തും
പക്ഷെ ഫ്രാൻസിന്റെ ഒരു മീ മറ്റേ ഫ്രാൻസി എന്താഎന്നറിയാമോ ഫസ്റ്റ് ഹാഫ് എന്തോരിങ്ങനെ മങ്കി കളിച്ച പോലെ
ഫ്രാൻസ് പറഞ്ഞ പ്ലേസ് അധും ഭയങ്കര സ്പീഡാണ് ഓടിക്കാണ്ട് പിന്നെ ബാക്കിലെത്തി പിടിച്ചാൻ കിട്ടൂല
ഉം പിന്നെ ഫ്രാൻസിലാണെങ്കി ഒരു പണ്ടാറക്കാലം ഒലീസ അവന്റെ
ഇവനൊക്കെയാണ് മുട്ടിചാണ്ടാണ് ഫൈനലിൽ എത്തി ജയിച്ചണ്ടേന്ന് ആലോചിച്ച് ബ്രസീലിന് ചെറിയൊരു പ്രതീക്ഷക്കുറവ്
ഇല്ല ഫ്രാൻസിനാട്ട് നമുക്ക് കളി വരില്ല ഫ്രാൻസ് ഫൈനൽ വന്നാൽ കളി വരും പക്ഷെ നമ്മളെ ഫൈനൽ എ
ഫ്രാൻസിനായിട്ട വര അപ്പൊ മൊറോക്കനെ പിന്നിങ്ങനാണെന്നുണ്ടേ കഴി എത്ര ടീമിനെ കാണണ്ട് നെതർലാൻറ്സ് ഒക്കെ വരാൻ കെടക്കുന്നെ ഉള്ളൂ
നെതർലാൻഡ് അല്ലെ ജപ്പാൻ നേതാർലാൻഡേക്കാൾ ഡേഞ്ചറാ ജപ്പാൻ ജപ്പാന്റെ പാസുകളും കളീം
അറില്ല നീ വേത്തിനേട്ടുള്ള കളി നോക്കാം അയിനൻസരിച്ച് നമക്ക് പറ ബാക്കി എന്തക്കാര
ഹൈത്തേറ്റൊരു നാലഞ്ചു ഗോളിന് ജയിക്കണെങ്കി ബ്രസീലില് പ്രതീക്ഷയുണ്ട്
ഉം പറഞ്ഞാ അത്രക്ക് ലോക് ലോക് ലോക്കല് ടീം ആണ്‌ അവലീറ്റൊക്കെ എന്തായാലും ഒരു മിനിമം മൂന്ന് ഗോളിന്റെ മേലെങ്കിലും വേണം
അല്ലാതെ കാര്യല്ല അഞ്ചു ഗോള് നാലു ഗോള് വേണം അല്ലാതെ ബ്രെ ഇവര് കാര്യല്ല
പോയിന്റ് ചെരൂല
അപ്പൊ നമ്മള് രണ്ടാം സ്ഥാനത്ക്കാണ് അപ്പൊ അയിൽ സ് സ്കോട്ട്ലാൻഡ് ജയിച്ചക്ണ് ഫസ്റ്റ് കളിയയി
എത്തികുണു ആഹ്
കോ ലാന്റ്ഫസ്റ്റ് കളി ജയിച്ചിക്കാണേ
ആഹ് സ്കോട്ട്ലാൻഡ് കിടിലൻ ടീം അല്ലെ
ആ അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് സ്കോട്ട്ലാൻഡ് ഫസ്റ്റ് കളി ജയിച്ചൊണ്ട് പ്രശ്നം വരാൻ ചാൻസുണ്ട്
ആഹ് ആഹ്
ആഹ് എന്തായാലും
ഹലോ
ആഹ് എന്തായാലും സ്കോട്ട്ലാൻഡ് നല്ല ടീം ആയൊണ്ടേ ചിലപ്പോ സ്കോട് ലാൻഡേക്കാരം സെക്കൻഡ് വന്നാലും പെടും അപ്പൊ ബ്രസീല്
യു വി ഹലോ വീട്ടിലണ്ടായപ്പ ആരെ കളി കാണുള്ളൂ ഞാനന്നെ മര്യക്ക് കാണുള്ളു ബാക്കിയുള്ളൊതന്നുംല്ല കമ്പള്ളോലൊന്നും ഇല്ല
ഏ അപ്പൊ കൊയപ്പല്ല
ബ്രോക്ക് എങ്ങനെ
എന്റെ വീട്ടില് പിന്നെ അങ് ഏളാപ്പാരൊക്കെ ഉണ്ട് ഏളാപ്പാരൊക്കെ ഫ്രാൻസാ ഓല് എന്നോ ഫ്രാൻസാ
ആ ന്റെ എളപ്പാരൊക്കെ ഈ ഫുട്ബോളിനേറ്റില്ല പക്ഷെ ക്രിക്കറ്റിന്റെ പ്രാന്തന്മാരാ
ആ ഇവിടെ ക്രിക്കറ്റ് കളിക്കണോരോ വലുബലും കളിക്കാനൊക്കെ ഓരോ ദൂരത്തിലൊക്കെ വലും ക്രിക്കറ്റ് കളിക്കും പക്ഷെ ബര് ഫുഡ്‌ബോൾ ഫുഡ്‌ ബോൾ പ്രാൻ ന്തന്മാരാണ് ഫുട്ബോള് രാവിലെ കളിക്കാൻ പോവും ടർഫില് പോം
ഇവിടെ ഫുട്ബോൾ പിരാന്തന്മാര ൻക്കും പിന്നങ്ങൻ തന്നാണ് നിക്ക് ഫുട്ബോലിനികാട്ടിം ക്രിക്കറ്റ് തന്ന ഇഷ്ട്ടം
ആഹ
പക്ഷെ എളാപ്പരെ ചെറുപ്പം മുതലേ അങ്ങനയിറ്റെ എളാപരോക്കെ നടന്ന് ക്രിക്കറ്റ് കളിച്ചാൻ പോണോലാണ് ഭ്രാന്ത് പറഞ്ഞാ പക്കാ പ്ര്രാന്തണ് അയ്‌ന്റെ
ആ ഇങ് ണ്ടാവോൽക്ക്
എന്തായാലും വേൾഡ് കപ്പ് കപ്പല്ലേ വേൾഡ് കപ്പ് പറഞ്ഞ നാല് കൊല്ലത്തിൽ ഒരിക്കല പിന്നെ കാണാതെക്കാൻ പറ്റോ
പക്ഷെ ഈ വേൾഡ് കപ്പ് പറഞ്ഞാലും നാല് കൊല്ലും കുടുംബളാണെങ്കിലും ഇത് പ്രശ്നാണ് ഭയങ്കര ടെൻഷന പോലെ
ഇപ്രാവശ്യംങ്കിലും ഇങ്ങ കപ്പ് പിന്നെ ഒരു ന്യൂസ്‌ ണ്ട് ഇല്ലന്നെ പ്രോ മറ്റേ ബ്രസീല് കഴിഞ്ഞ പ്രാവശ്യം ക്രൊയേഷ്യനെ ആയിട്ട് സെമി ഫൈനൽ ഒരാൾക്ക് ടെൻഷന് താങ്ങൻയത് അയാള്പ്പൊ
ആ അത് എവിടെട്ട് ഞൻ ന്യൂസിലൻറ് ഒരു ചെക്കനല്ലേ രണ്ടായിരത്തി ഇരുത്തി രണ്ട് വേൾഡ് കപ്പ് കണ്ടിട്ട് അങ്ങനെന്നും ശരിക്കും ആവാൻ പാടില്ല
വീൽചെർലായി എന്താ അവനക്ക് പെട്ടെന്നുള്ള ടെൻഷനൽ എന്തോ തലചോർക്കുള്ള രക്തോട്ടാണ്ട് പെട്ടെന്നാണ്ട് കൂടിയതാണ് പറഞ്ഞു
അത്രയ്ക്കൊന്നും ഭ്രാന്ത് പാടൂല്ല നമ്മളെ നമ്മളെ ജീവിതം ച്ച്
ഏ പൊന്നെ ഒരു കൊയപ്പൊല്ലാത്ത എത്ര ഫുട്ബോൾ മാച്ച പെരക്കാര് ആകെയ ഉുള്ള മോനാണ്
മ് അതീ മ്മള് ചെക്കന്മാ ചെക്കന്മാരോട് ഇങ്ങനെ വെല്ലുളിച്ച് വെല്ലുളിച്ചിട്ടണ്ട് തോ അത് പിന്നെ ക്രോശടപ്പോള നെയ്മന്റെ ഗോളും ഓഫ
ഓ ജയിച്ചുന്ന് വിചാരിച്ച ഗോളേനോത് പക്ഷേ തോറ്റോ സാരല്ലന്ന് നമ്മള് പിന്നെ അത് അപ്പ തന്നെ അപ്പൊ കൊറച്ച് കരയാനൊക്കെ വന്ന് വിചാരിച്ചാണ്ട് അപ്പൊ തന്നെ വിട്ടോയി
ഞമ്മളെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഷെഡ് പോയിട്ടാ കണ്ടീന്നത് അവിടെള്ളവരൊക്കെ ഞങ്ങളൊക്കെ ജെയ്‌സിട്ട് പോയിട്ട് അങ്ങോട്ട് ജയിച്ചക്കെ കീറിയ പോ കുടിച്ചിട്ട്
ആ ഞങ്ങ ഇവിടെ വണ്ടീ സ്ക്രീൻ വെച്ചാണ്െ ഞങ്ങള ക്ലബ് കണ്ടിീ്േ കായ സാ ട വന്നിട്ട് കരിഞ്ഞു കൊറ നിട്ടട് പിന്നെ വിട്ടു അത് കൊറച്ച നേരത്തിന്
പക്ഷെ എന്താ വെച്ചിട്ട ക്രൊയേഷ്യ എന്നിട്ട് പോയ ടീം അർജന്റീനയുടെ പോവും രാണെങ്കിൽ ലോക്കല് കളി അർജന്റീനയുടെ കളിച്ചു നമ്മളപ്പോ ആണെങ്കിൽ നല്ല കളിയും കളിചോൽ ഞമ്മക്ക് നേരെ അർജന്റീനയെ വരുവാ ഓരോ കയിഞ്ഞാല്
നെയ്മർ ഒരു വേൾഡ് കപ്പ എങ്കിലും പൊക്കിണ്ട് കാണാനൻ ഒരു വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണ്
ആ അടുത്ത വേൾഡ് കപ്പിന് നെമര് കളിക്കണ്ടേ കുഴപ്പമില്ല ഓല ലസ്റ്റ് വേൾ്ട് ക അതാ പ്രശ്നായത്
മൂന്നാള മൂന്നാളെയ അവസ സാന കളിയണേ മെസ്സി ഒരട്ടം കഴിഞ്ഞു കൊല്ലം എടുത്തു ഇനിയിപ്പ രണ്ട് ചെക്കന്മാരാ
റൊണാൾഡോക്കും നല്ല പൂജന്ന പക്ഷെ നെയമ ഒരു പ്രാവശ്യം വിരമിക്കണില്ലേ കുഴപ്പണ്ടാ യി ല്ല
റൊണാൾഡോ പറഞ്ഞാൽ നമക്ക് ഇതല്ല വേൾ വേൾഡ് കപ്പ്ല്ല ട നമക്ക് വേറെ തന്നെ കുയാം
ആ നെയ്മറിന് വേ മറ്റേ വേൾഡ് കപ്പ് ഇല്ല ബാലൻറൂർ ഇല്ല അതാ പ്രശ്നേ വേൾഡ് കപ്പെലും വേണം ഓൻക്ക്
ഒന്നെങ്കിലോ
ഉം ഒന്നെങ്കിലും വേണോ ഓൻക്ക് ഇല്ലെങ്കി പ്രശ്നാ
പ്ലാസ്റ്റിക്ക വേറെന്തോ വച്ചേന
മോറോക്കെ പ്പ്ത്ത ചെക്കന്മാരൊക്കെ ചാവണോല്ലല്ലേ
എന്താ ഓര് നല്ല കിടിലൻ പൊസിഷനില് അടിക്കണ്ടേ എന്തജ്ജ് പാസും ഓരെ പാസും അതില് ത്രോ ഒക്കെ കിടിലൻ തന്നെയെനു കിണ്ണം പറഞ്ഞ കിടിലൻ ത്രോ കിനോ
ഓലെ ഒരു മിസ്റ്റേക്ക്ന്ന് പറയാന ഓലെ നല്ലരു അടിക്ക ഒരാളില്ല ബാക്കി ഫിനിഷിങ് ഒക്കെണ്ട്
അക്കിമൊക്കെ ഏതാ
ആ അക്കിമക്കെ ഏതാ കളി
ഞാനാ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോ തോറ്റു പോയിന്ന് വിചാരിചെനു പിന്നെ വിനീന്റെ ഗോള് വന്നപോ സന്തോഷയി സമനില പിടിച്ച് കയിഞ്ഞ് ഞാൻ സമാധാനിച്ച് ഇരിക്കെനു
തോറ്റിക്കാണെങ്കിലാണ് പ്രശ്നം വരാൻ ഉള്ളത് സമനിലായൊണ്ട് പിന്നെയും ത
ഹൈത്തി പറഞ്ഞാ ഫിഫ റാങ്കിലെ ഏറ്റവും ലാസ്റ്റണ് ഇനി കളിക്കാരൻ ഇനിയിപ്പോ സമനിലെ ഒരു ഒന്നോ രണ്ടോ ഗോളടിച്ചലും ഊക്ക് അമ്മക്കന്നെ പി ഇനിപ്പോ ഒരു നാല് ഗോളിന്റെ ആര്ക്കെങ്കിലും അടിച്ചണം
ആ ആ അതന്നെ പ്രശ്നം
അയ്റ്റെൾടോപ്പും ഒന്നുലെ ഇങ്ങനെ ചിലപ്പോ ഒരു ഗോളിനെങ്കി ജയിച്ചുനേച്ച പിന്നെ ബ്രസീൽ ടീമിന നോക്കിട്ട് കാര്യണ്ടാവില്ല എന്ന് തോന്നണ്
എന്താ ഓല് ഇണ്ടാവാ
ഇങ്ങളിപ്പ ഈ ടീമില് ക്ക് ഒരു പ്രതീക്ഷയില്ല ഇനി നെയ്മർ വന്ന ല്ലേ എന്തെ മാറ്റം വന്നാ വന്നു
നെയ്മർ വരണവും പിന്നെ മറ്റേ കുൻഹൻ കുൻഹാനോലി സെക്കൻഡ് ഹാഫണ് ഇറക്കി
ഉം ആ ആ ഓനൊക്കെ ഓ ഇതെന്താ ഇവല് ബി ടീമ സി ടീം വെച്ച് കളിച്ചിന മാരി എ ടീം ഒന്നും ഇല്ല തോന്നണ്ട് ബി എ ടീം വച്ച് കളിപ്പിച്ച മര്യായി ആ കുഞ്ഞ ആ അടി പൊളിയാ
നല്ലൊരു പ്ലെയർ ഓനെക്കെ എറക്ക്യ തി എന്തായാലും കാണാനുള്ളത് കാണാ പക്ഷേ ഇനിപ്പോ ഒരു ഇന്നത്തെ കളിയും പോർച്ചുഗല്ല് എത്രണ്ണത്തിന് ജയിക്കാന്നൊരു പേടി
ഒരു കളിയല്ലെ തോറ്റിട്ടുള്ളൂ? മൊറോക്കേനെ. അതും മൊറോക്ക ചില്ലറക്കാരൊന്നും അല്ലല്ലോ? തോറ്റയു അല്ല. സമനില പിടിച്ചീല്ലെ മുപ്പത്നാല് കളി തോൽക്കാതെ ജയിച് ച്ച് വന്ന ടീമാണ്. എന്നാലു നമ്മളത്രയും പുടിച്ച്‌ നിന്നില്ലേ?
അതും ഗബ്രിയേലും മാ മാറി
ഞ്ഞ വാശം അർജന്റീന ന അർജന്റീന സൗദി അറേബ്യന്റായിട്ട് തോറ്റപ്പോ എല്ലാരും പറഞ്ഞിനേന് പ്രതീക്ഷ പോയിന്ന് പറഞ്ഞ. പിന്നെ അവര് വേൾഡ് കപ്പ് തൂക്കിയല്ലെ പോയത്. അതേമാതിരി നമുക്കൊരു സമയം വരു
പക്ഷെ അർജന്റീന അന്ന് പസ്റ്റ് കളി മാത്രങ്ങനെ ലോക്കല് കളിച്ചിട്ടുള്ളു. ബാക്കി ഒക്കെ ഓര് ടൈറ്റ് കളിച്ച്. നെതർലാൻഡ്
ആഹ് ഇനി ഇനി ബാക്കിയുള്ള കളി ടൈ ട്ടീറ്റ് ബ്രസീലളിച്ചാല് ബ്രസീൽന് കപ്പൊണ്ടാവാ
ആഹ് നെതർലാൻഡിന്റെ ഇപ്പള്ള കളിയൊക്കെ, പക്ഷെ ഓല് ഈ ഈയിടെയൊ ഇടെ എന്തൊക്കേ ഇണ്ടായിക്കുണു തോന്നണ്ട്. നെതർലാൻഡിന് ഇപ്പൊന്ന് കൊറേ ഹാൻഡ് ബോള് വിളിച്ചിട്ടില്ല. മെസ്സിടെ ഹാൻഡ്ബോളൊക്കെ വിളിച്ചിട്ടില്ല.
ഉം എന്തൊക്കെയാ അന്ന് ആ നെതർലാൻഡ്സിന്റെ കളിയൊന്നും മര്യാദക്ക് കണ്ടിട്ടില്ല
അതേപോലന്നെ മെസ്സി പൊറത്തേക്കടിച്ചപ്പോ ഫിഫാടെ പ്രസിഡന്റ്‌ മോത്ത് കയ്യച്ചു അതൊക്കെ എന്ത് ന്തോ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്താ ഫിഫാടെ പ്രസി ച്ചാ ണ്ട്എല്ലാ പ്ലയേർസും ഒരേ പോലെ തന്നെയാ മെസ്സി അടിച്ചപ്പൊ ചാ മോത്ത് കയ്യെക്ക്വാ
പിന്നെ ഇറാന്റെ കളിണ്ടായിനല്ലോ ഇറാന്റെ ആൾക്ക, ഉം ഇറാന്റെ സമനില ഏഹ്, പ്ലെയേഴ്സിനൊന്ന് സ്വസ്ഥായിട്ട് ഒന്ന് റെസ്റ്റെടുക്കാൻ പോലും അമേരിക്ക കയിച്ചിട്ടില്ല. അപ്പ തന്നെ നാട് കടത്തി ഓലെ.
എന്തെയ്യാ...
ആഹ്. ന്നാ ഓക്കെ. താങ്ക്യു താങ്ക്യു